അലോ
ആ
കെ ഓ കേക്കണ്ട്
ആ ഞാനേ മോനൊന്ന് വീണു ഞാൻ പറഞ്ഞില്ലേ ആള്കൊറച്ച് കുസൃതിയാണ് മഴയത്ത് കളിക്കണ കണ്ടപ്പഴേ ഉള്ള്ക്ക്‌ കയറ്റിവിട്ടതാണ് വീട്നകത്ത്ക്ക്
ആ ന്നിട്ട് അവ്ടെവീണോ
ആ ഏയ് വീണിക്കൊന്നല്ല ആള് നേരെ പോയിട്ട് പൂമോത്ത് സോഫ അപ്പ ലിവിംഗ് റൂമില് സോഫവെക്കുവല്ലോ ആ സോഫന്റെമോള് ഒരു ചെയർവൽചിട്ട്ട്ട് ആയി ന്ന മോൾള് കേറീര്ന്ന്
ആ വീണോ
ഉം അയിന്റെ മോള് കേറി്ര്ന്ന്
അയ്യോ എന്ന പറ്റിയോ
ഇല്ലല്ല ഒന്നും പറ്റിട്ടൊന്നല്ല സോഫെക്കന്നെ വീണത് അതോണ്ടൊന്നും പറ്റ ട്ടില്ല ചെവി ചെറുതായിട്ടൊന്ന് ചോവന്നപ്പോക്ക് കരഞ് ആകെ ബഹളായി ആ പെട്ടെന്ന് കൊറച്ച് കൊറച്ചധികം വില്ലത്തരം കയ്യില്ള്ള ആളാണെ
ആ അപ്പൊ പിന്നെന്താ പറയേണ്ടആവശ്യല്ല ശ്രദ്ധിച്ചോണ്ടി ആ ശ്രദ്ധിച്ചോണ്ടി ചെറ് തായതോണ്ട്
ആ അത് ഒര്വയസ്സായ ഒരു വയസ്സ് ഞങ്ങള് ഒന്നാംബർത്തിടക്കെ നല്ലതില്ണ്ടാക്കണം ജാച്ചാ ഒരു വയസായപ്പോക്കെ ഞങ്ങള് കയ്യ്ഒടിച്ചു
ആ അപ്പൊ പിന്നെ കയ്യൊടിഞ്ഞ ഫോട്ടോട്ക്കാം
എടുത്തു അതങ്ങനെ എടുത്തു രണ്ടാമത്തെ വയസ്സായപ്പോ ഞങ്ങള് വെരലൊടിച്ചു
ആ ന്നെ ഫോട്ടോണ്ടാവും
ത ബർത്ഡേ ഇഞ്പ്പ എവ് ഓടിക്ക ഇൻകറി
നോക്കി കൊണ്ടടന്നാതി അയ്യോ ഇനി അംഗൻവാടി ചേർത്ത്ണ്ടോ
ഇല്ലെ ഞങ്ങക്ക്വ്ടെ അട്ത്തൊന്നും അംഗൻവാടി ഇല്ല
ആ അപ്പൊനിയിപ്പോ പ്ലേസ്കൂള അങ്ങനെൊന്നുല്ലല്ലേ
പ്ലേസ്കൂളൊന്നു ഇല്ല അത് ഞങ്ങൾത് അയിന്അങ്ങനെ സിറ്റി ഏരിന്നല്ല പിന്നെ ഹൈവേ റോഡാണെന്ന് പർഞ്ഞിട്ട് കാര്യന്നുല്ല പക്ഷെ പിന്നെ ഇതാണ് ഗ്രാമം പോൽതന്നെണ് ചെറ്യയ ഒന്ന് രണ്ട് അംഗൻവാടിയക്കെറ്റ് അങ്ങനെപോണ്
അപ്പൊ കൊറച്ച് വിട്ടിട്ടേയിരിക്ക അത്
കൊറേ ദൂരംപോണം മെയിൻ റോട്ട്ന്നൊന്നും അല്ല കൊറെ ഉള്ളക്ക്ങ്ങനെപോണം
ആ
ഡെയിലി കൊണ്ടരാനും കൊണ്ടുവിടാനൊക്കെ ആള്ണ്ടെങ്കിൽ സുഗാണ് അതൊന്നും ഇല്ലാത്തതോണ്ട് ഇനി ക്ക് ഡ്രൈവിംഗ് ഒന്നുഅറീല പഠിച്ചിരുന്നു വണ്ടി കൈയിതരാതെ മറന്നതാ
ഓട്ട അറീലെ
ഏ അറിയ പഷെ ഇപ്പൊ ഞാൻത്രയോ ഇന്റെവല്യയ മോൻ മോനൊക്കെ പ്രഗ്നന്റ് ആവണടൈമില അപ്പനിർത്തിച്ചതാ
ആ അത് മ്മള് കൊറെ ഓട്ടാൻ തതൊടങ്ങിയാ പിന്നെ മ്മക്ക്അതങ്ങോട്ട് ശീലആവും
അയിന് ധൈര്യംഇള്ള ഭർത്താക്കന്മാരെകിട്ടണം ഇൻ
അതങ്ങൻതന്നെ ഞാനിപ്പൊവീട്ടില് അച്നോടായാലും ചേട്ടനോടായാലും വണ്ടി ഓട്ടാപർഞ്ഞ അച്ഛൻപറിം ഏ വേണ്ടവേണ്ട എവിടേംപോയവീഴും എവിടേംപൊയവിഴുംന്നറിം ഓർക്കില്ലേ അമ്മക്കതെങ്ങനെങ്കിലും ആ ഞാൻ ചെയ്യുംചെയ്യുംന്നുള്ളരു കോൺഫിഡൻസ്ണ്ടാവും ശെ ഓർകതില്ല ആ
അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം
വണ്ടിയുണ്ടോ വീട്ടില്
ഏ വണ്ടി സ്കൂട്ടിയും കാറൊക്കെ ഉണ്ട് പക്ഷെ കൈ കൊണ്ട് തൊടാൻ പറ്റൂല്ല നമ്മൾ കെ ലൈസെൻസ് എടുത്തിട്ടില്ല ഞാൻ ഞാനിതേപോലെ കോളേജ് പോണ ടൈമില് പഠിച്ചതാ വെക്കേഷന് പ്ലസ് ടു വെക്കേഷന്
ആ
അപ്പൊ ആ ടൈമില് വയസാവാ ഞാൻ എടുത്തില്ല ലൈസൻസിന് കൊടുത്തി ലൈസൻസ് എടുത്താ മതിയായിരുന്നു അപ്പോ ആ പേര് പറഞ്ഞെങ്കിലും വണ്ടി
ആ കൊണ്ടടക്കാം എന്റെ ഫ്രണ്ട് ഉണ്ടോ ഓൾക്ക് ആ
പററി വാണെങ്കി ഒന്ന് തൊട്ടോ
എന്റെഫ്ര ഇ ഓള് പത്താം ക്ലാസ് തൊട്ട് ഓട്ടാൻ തുടങ്ങിയിട്ടായിരുന്നു ഓക്ക് എല്ലാ അറിയാ കാറിന്റതും എല്ലാ അതിന്റെ ഓട്ടാൻ തുടങ്ങീട്ട് ഓക്ക് അനെ വണ്ടി എടുത്ത് വന്നേന ഒന്നും പ്രശ്നം ഇല്ല പക്ഷെ അമ്മേനോട് പറഞ്ഞ അമ്മ പറയും നി കണ്ടാത് കണ്ടാത്
ആഹ് അവിടെയൊക്കെ അതാണ് സ്ഥിതി ഇവിടെ നാത്തൂന്റെ കുട്ടികളൊക്കെ ഓടിക്കും അഞ്ചാംക്ലാസ് പഠിക്കണ ചെറുക്കൻവരെ എന്നെ വേണെങ്കിൽ ബാക്കില ഇരുത്തി കൊണ്ടോ
ആ ഇപ്പ ഇപ്പ ചെറിയ മക്കളാ വണ്ടിയ കൊണ്ട മന മനസ്സിലാവില്ല ചെറുതാണോന്ന് ഒന്നും
ഇല്ല ഒക്കെ നീളുണ്ടാവും പിന്നെ തടി ഇതൊന്നും ഇല്ലാത്തോണ്ട് ഒക്കെ നീള ഉണ്ടാവും ഇവിടൊക്കെ തന്നെയാണ് സ്ഥിതി നല്ല നീള ഉണ്ടാവ
വീള ണ്ടേ ആ പണ്ട് ഇവിടെ കാണ ചെറിയ പിള്ളേരൊക്കെ ഇപ്പൊ വലിയ നീളം വെച്ചിട്ട് ഏട്ടാന്ന് അങ്ങോട്ട് വിളിക്കേണ്ടി വരു
ഉ ആഹ് എല്ലാടത്തും അത് തന്നെ സ്ഥിതി പിന്നെ എന്നിട്ട് ക്ലാസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ കുടിച്ചോ
ചായ കുടിച്ചില്ലേ ഞാൻ വന്നിട്ടോള്ളൂ ഇനി വന്നപ്പോ പിന്നെ അങ്ങനെ കിടന്ന് അ ചായ കുടിക്കാൻ ഒരു മൂഡല്ലേ നിന്ന് ഞാൻ അങ്ങനെ കുടിക്കലും ഇല്ല ഞാൻ പലഹാരം തിന്നാൻ വേണ്ടി മാത്രേ ചായ കുടിക്കുകയുള്ളൂ
ആ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇവിടെയും ഉണ്ട് അങ്ങനെ ഒരു വിഭാഗം ആൾക്കാ
ആ അത് കഴിക്കാൻ വേണ്ടി മാത്രം ചായ കുടിക്കുകയുള്ളോ അപ്പൊ ഇന്ന് പിന്നെ ആ ഇന്ന് പിന്നെ പീടിക തുറക്കാത്തതോ കിട്ടിയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ചായ എന്താ കിട്ടിട്ട് മതി
ഉം അവിടെ അതിനോട് ഞാൻ പറഞ്ഞില്ല ചെറിയ ആൾ എണീറ്റ് വരുമ്പോ ആൾക്ക് വിശ അപ്പൊ എന്തെങ്കിലുംന്നറിയ അപ്പം അപ്പ എന്ത അപ്പന്ന് പറയണ് പാൻ കേക്കിനാണ് അപ്പന്നാറിയ അപ്പൊ ആ ആ എണീറ്റ് വരുന്ന സമയത്ത് ആരും പറ്റൂല രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിൽ ഉറക്കം എണീറ്റ് വരുമ്പോ ഞാൻ തന്നെ വേണം അല്ലാത്ത ടൈമിൽ പിന്ന നമ്മളെ അറിയേ ഇല്ല
ആ
അപ്പൊ പിന്നെ അതെ ഞാൻ രാവിലെ രാവിലെ ചിലപ്പോ തിരക്കൂട്ടം മറ്റേ മേന് ഏഴര ആകുമ്പോക്ക് ക്ലാസ്സാണ് ബസ് വരും അപ്പോഴേക്ക് പോകണം അപ്പൊ അയിന്ഓന് ബ്രേക്ക്ഫാസ്റ്റ് വച്ച ഉണ്ടാക്കണൊക്കെ കൂടെ തിരക്ക് അവരാവില്ല ആ സമയത്ത് എനിക്ക് ഞാ എണീട്ട പോകുന്നില്ല പിന്നാലെഓനും വന്നിട്ടുണ്ടാവും എന്നിട്ട് എടുക്ക് ആഹ എടുക്ക് ഇന്ന എടുക്ക് ഇന്നെടുക്ക്
ആ കോഴിയും താറാവും ഒക്കെയുണ്ട്
ആഹ് അവിടെ എന്റെ ചെറിയ ഏട്ടനൊക്കെ അയിന്റെ ഭ്രാന്ത് ഉണ്ട്
ഉ ഇവിടെ ഇ ഞങ്ങളെ വീട്ടിലിന്റെ പിന്നെ ഹസ്ബന്റിന്റെ ഏട്ട നല്ലാത്തവർക്കൊക്കെ ആ ഭ്രാന്ത്.
ആ അവടെ. ഓന് ഓന ആദ്യം ചെറുപ്പത്തിലെ ഓൻ ങ്ങനെ പ്രാവൊക്കെ കൊണ്ടാണ്ട് മുപ്പത്തിരണ്ട് പ്രാവ്ക്കെണ്ടേനി പിന്നെ കൊ ന്തോ ര് ഇതില് പ്രാവിനൊക്കെ ഒഴിവാക്കി പിന്നെ ഓന ഓന്റെ പണി തിരക്കൊക്കെ പോയി പോയി പിന്നെ ഇപ്പൊ അത് രണ്ടാമത് തുടങ്ങിക്ക്ണ്. കോഴീനെ ക്കെണ്ടായി ഒരു നാല് കോഴി ചത്ത്.
ആ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമില് എനിക്ക് പ്രാക്കളെ ഭയങ്കര ഇഷ്ട. കെട്ടിയൻ വ നാലണ്ണത്തിനെ പിന്നെ ഇങ്ങനെ അത് എണ്ണം കൂട്ടി കൂട്ടി വന്ന് ഇഷ്ടം പോലെ എണ്ണായി വലിയ കൂടൊക്കെ ഉണ്ടാക്കി കുറെ എണ്ണത്തിന് കുറെ ഫാൻസി ടൈപ്പിനെൊക്കെ വാങ്ങി തന്നു പ്ര ക്കളെ ഭയങ്കര ഇഷ്ടം. നിനക്ക് അന്ന് നിങ്ങക്ക് കുട്ടികളും മക്കളോന്നും ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങനെ നോക്കി നടന്നിരുന്നു.
ആഹ ഇപ്പൊ പിന്നെ ഒക്കെ തി ഒഴിവാക്കിണ്ടാവ.
ഞാ ആ മ്മൾക്ക് കൊറോണക്ക് വന്ന് ലോക്ക്ഡൌൺ ആയില്ലേ ആ ടൈമില് ഞങ്ങ ൻക്ക് വടെ സെയിലന്നെ ണ്ടായിരുന്നു ഇഷ്ടംപലെ ആൾക്കാരാര് ചോയിച്ചു വന്നു
ആ ആ അപ്പളാണ് ഇത് അപ്പളാണ് മറ്റേ പെറ്റ് സ്നൊക്കെ ഭയങ്കര ത് മറ്റേ പേഷ്യൻ ക്യാറ്റ്
ആ ഭയങ്കരായിട്ട് കച്ചോടം പോയി ഞങ്ങക്ക് നല്ലോ കച്ചോടം കിട്ടി നാട്ട ടൈമില് പ്രാവാള് പിന്നെ ആ സമയം കഴിഞ്ഞ് പിന്നെ പ്രാവൊക്കെ ട്രെൻഡ് പോയപ്പോ പിന്നെ ഞാ പറഞ്ഞു ഇതിനെയൊക്കെ കൂടെ തിന്നാൻ കൊടുക്കണ്ടേ? ന്ന് വേണ്ട കുറച്ച് ഒഴിവാക്കി ക്കാളി തീറ്റ പൈസ മുതലാവൂലറ്ഞ്ഞേന്
ആ അ പഅങ്ങനെ ഒഴിവാക്കി ആ ഇതെ അതേപോലെ ഏട്ടനെ ഓന ഓെ നല്ല ഓൻ കൊണ്ടക്കും. ഓനരു കുഞ്ഞം പ്രാവ് പറഞ്ഞിട്ട്. ഒരു നല്ല പിന്നെ ഞങ്ങള് വീട്മാറി ഇപ്പോ കൊറേ പ്റാവിനോ കുറച്ച് പൈസൊക്കെ ക്കെ കൊടുത്ത്. പിന്നെ കൊറെേ ഫ്രീ കൊടുത്തനോ ഒന്ന് ടൂർലമെന്റ് ഇറക്കാൻ വേണ്ടി ഒന്ന് വെച്ചീനി. അതെ പറന്നോയ്. പ്പം അയ്ല് ഓല് പിന്നെ സങ്കടം യ് കുറെ ഒഴിവാക്കി പിന്നെ ഓൻറ രു നല്ലൊരു പ്രാവ്ണ്ടേനി അയിന പൂച്ച പിടിക്കയും ചെയ്ത്. അപ്പൊ പിന്നെ അങ്ങനെ സങ്കടം വര ആ അപ്പൊ പിന്നെ ഓനെ സങ്കടം ഇ ഒന്നും വേണ്ടന്ന്. പറഞ്ഞ ഇതാക്കി പിന്നെ ഞക്ക് നായ്ക്കുട്ടിണ്ട്. പൂച്ചക്കുട്ടിളുണ്ട്.
ഞങ്ങൾക്ക് അതൊക്കെ അതൊന്നും ഞങ്ങൾക്ക് വളർത്താൻ പറ്റാത്തോണ്ട് അതൊന്നും ഇല്ല ഇവിടെ അവര് കമ്പൊക്കെ പറയും ഇനെ പരസ്യത്തിലൊക്കെ എനിക്കന്നേ വാങ്ങി തരുന്നേക്കോ എന്റെ വല്യ വല്യ മോനാ അപ്പോൻ പറിം ന്നട്ട് ഞാ വന്ന്ട്ട് ഇങ്ങളതോ ഞൻ ശരിയാ കണ്ടേ ഇഞ്ഞ് അയിന്റെ അപ്പിം കൂടെ ഞാ ശെരിയാ
ആ അതാണ് അമ്മ പറയാ അമ്മയ്ക്ക് അമ്മപറയ ഇങ്ങൾ നോക്കൊന്നുമില്ല. ഇവിടെ കൊണ്ട ഇടലള്ളു. ഞാൻ വേണം അന് നോക്കാന് ഫുഡ് കൊടുക്കാൻ ഞാൻ വേണം. അതിന്റെ അപ്പികോരാൻ ഞാൻ വേണം. എന്നൊക്കെ പറഞ്താകി
ആ ഇവിടെ അങ്ങനെ തന്നെ ഞാനത്ന്നെ പറയാ ഉണ്ടാവൂല്ല ചിലപ്പോ അവരെ കാക്കു പറയും പൂച്ചനെ കാണുമ്പോ നല്ല രസള്ള പൂച്ചണ്ട്‌ നമക്ക് വാങ്ങിയാലോന്ന് യ്ക്കും നാ പറിം വാങ്ങിക്കോളി ന്നട്ട് ഗൾഫ് ഇത്ത പണി ക്കെ ഒഴിവാക്കിട്ട് ഇടെന്ന് നോക്കി ക്കോളി
ആ എന്ത് ന നിന്റെ ഫ്രണ്ട് ഉണ്ട് നോക്ക് ഓള് ഹസ്ബൻഡ ഇ പൂച്ചന വാങ്ങണം. പറഞ്ഞിട്ട്. ഭയങ്കര കറച്ചിലായ്‌ ഓള നല്ല വൃത്തിന്റെ ആളാ അ നക്ക് ഇതൊക്കെ കോരാൻ പറ്റൊ. പറ്റന്നുണ്ടെങ്കി വാങ്ങിക്കോ അല്ലെങ്കി വാങ്ങാ നിക്കണ്ടന്നറിയും.
അങ്ങനെവും ഇങ്ങനെ വും ന്നൊക്കെ പക്ഷെ ന്നാലും അത് പോയിട്ടാലും ഞമ്മളന്നെ ക്ലീൻ ചെയ്യണ്ടെ
മണുവാണ്.
ഇഷ്ടല്ല ഇന്റെറെ ഫ്രണ്ട് അതേപോലെ. ഭയങ്കര ഇതിന്റെ ഒക്കെ കമ്പത്തിന്റെ അളള ഇതേപോലെങ്ങനെ പൈസ കൊടുത്തൊന്നുംവാങ്ങൂല്ല ആളെ എവിടെേങ്കലും കിടക്ക്ണ പൂച്ച കുട്ടികളൊക്കെറുകികോണം ഇതേപോലെ നോക്കും എന്നിട്ട് അതിനായിട്ട് കൊട്ടൊക്കെ ഉണ്ടാക്കി അതില് ബ്ലാ
ഹലോ
ഹലോ കേൾകനില്ലേ
ആ കേക്കിണ്ട് കേക്കിണ്ട്
പിന്നെ ഫാൻസി പൂച്ചാള നോക്കണ പോലെ പൈസ ഒന്നും മുടക്കി വാങ്ങൂല്ല പക്ഷെ നാടൻ പൂച്ചാള അതേപോലെ നോക്കും നോക്കു എന്ന് പറയാം
ആ് ഞങ്ങൾക്കണ്ട് ഞങ്ങക്ക് ഇപ്പോ ഈ അടുത്ത് എത്രത്തോളും മരിച്ചുന്നച്ചാ കൊറോണ സമയത്ത് ഞങ്ങള് വാങ്ങിരുന്ന്
ആ
അപ്പൊ പിന്നെ അത് അനെ ക്രോസ് ചെയ്യുന്ന ഒന്നുമില്ല അപ്പൊ അതിനൊണ്ട്ഹ് കുട്ടികളെ വിറ്റ് അങ്ങനെ പൈസക്ക ഒന്നും കഴിഞ്ഞില്ല പിന്നെ ഓളായിട്ട് നാടൻ ചേട്ട ക്രോസ് ആയി അതിൽ രണ്ട് മൂന്ന് കുട്ടികളായി പിന്നെ ഓളന്നാള് നായി വന്ന് പിടിച്ച് അങ്ങനെ പോയി
ഇതൊക്കെ അങ്ങനെ തന്നെ ഇവര് പിന്നെ എന്താ പറയാ പക്ഷെ കുട്ടികൾ ഉണ്ട കഴിഞ്ഞാൽ നല്ല രസം കാണ നാട ഉച്ചക്കെ ആണെങ്കിൽ ഇര് ക്രോസ് ചെയ്തിന് നല്ല ഭംഗിയാ കാണാന്
ഭംഗിയ ഞ ഇവിടെ ഇണ്ട് ഇപ്പ രണ്ട് മൂന്നാണ്ട് ആദ്യതേൽ രണ്ട് കുട്ടികളുഡേനി അതിനെ ഞങ്ങൾ അപ്പ അങ്ങനെ കൊറച്ച് വെളുപ്പായരെ കൊടുത്ത് ഇവിടെ അടുത്തുള്ളവർ ചോദിച്ചപ്പോ പിന്നെ ര പിന്നെ ഇവിടെ പെട്ടെന്ന് പിന്നെയും പ്രസവിച്ച അതാണെങ്കിൽ കൊളന്ന് കൊന്നന്ന് ചോള് എന്താ പറയാ ഒളിപ്പിച്ച കുട്ടീന കണ്ടീല ആഹ് ഒളപ്പിച്ചെച്ചാ ഞാൻപ്പ ഞങ്ങൾക്കും അറിയില്ല എവിടെയ കൊണ്ടുവെച്ചല്ലേ
ആ നമ്മള് നോക്കിയില്ലെങ്കി ഭയങ്കര പ്രശ്ന
ആ ണ് മൂന്ന് മക്കളണ്ടന് അതില് മൂന്നാള ഉണ്ട്
ആ അങ്ങനൊക്കെ എവിടെ ഇണ്ട് ഇപ്പൊ കോഴികളുണ്ട് കൊറെ കോഴി മുട്ടയും ഒക്കെ ആയിട്ട് ആഹ് അവിടെ അപ്പുറത്തെ എന്തോ പണി വീണ്ടോ ഒപ്പിച്ചു വന്ന ഞാൻ
ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ